ഹലോ ആഹ പറഞ്ഞ ഒറങ്ങാറായോ
ഇല്ല ഉറങ്ങാറയൊ ന്നു വച്ചാ ഇല്ല കിടക്കണം
ഉം മോള് ഉറങ്ങുവായിരിക്കും
ഉറങ്ങന്ന് കിടന്ന അതേ ഉള്ള ഇപ്പൊ എണിക്കും
ഉം
ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കി പത്ത് മിനിറ്റ് കെടക്കും ചാടിയണീക്കും
ചൂടുള്ളോണ്ടായിരിക്കും
ചൂ ഇതല്ല രാത്രി ഇപ്പം കുഴപ്പൂല്ല നൈറ്റ് ആവുമ്പം അങ്ങ് നല്ല തണുപ്പാണ് ഫാൻട്ടു കെടക്കു പക്ഷെ പകല് ചൂടും പകലാണ് ചൂട് സഹിക്കാം വയ്യാത്തത്
ആഹ് അങ്ങനെ കെടക്കൊക്കെ ചെയ്യ പിന്നെ ചൂടും
ഉം ഇപ്പം പിന്നേം കൊഴപ്പൊല്ല ഒറക്ക ഉൺ ഇണ്ട് മോക്ക് ആദ്യം ഉറക്കേ ഇല്ലാരും ന്ന്
അങ്ങനെ എത്ര വരെ പഠിച്ചു എത്ര വരെ പഠി ട്ട്ണ്ട്
ആ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ആ ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു ഇത് പഠിച്ചാരുന്ന് ഒരു കോപ്പേ എന്ന റഞ്ഞ ഒര് സബ്ജക്ട്
ജോലിയൊന്നും ഇല്ലല്ലോ
ഇല്ല്യ ഇല്ല്യ ജോലിയില്ല നിങ്ങക്ക് ജോലിയുണ്ടാ
ആ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ടാരുന്നു ചെയ്യുന്നുണ്ട് ഇപ്പ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് മൂന്ന് പെരെ ഒന്ന് മെയിൻററെൻ ചെയ്യാൻ കുറച്ച് ദിവസത്തേക്ക് ലീവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി ഇപ്പോൾ സ്കൂൾ തുറക്കുന്നതല്ലേ ഈ തെരക്കും കാര്യങ്ങളും പുസ്തകം മേടീരും ഉം അപ്പൊ അവരങ്ങ് പോന്നു മദ്രസ കാര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം നടക്കണം എല്ലാം ഒരു ചടിയും ഇപ്പ ഒരു തിങ്കളാഴ്ച തൊട്ടേ ഉള്ളൂ ഉം തിങ്കളാഴ്ച മുതൽ പോണം തിങ്കളാഴ്ച മുതല് സ് സ്കൂളിലും പോണം മദ്രസേലും പോണം
ഹാ എത്രയിലൊക്ക പഠിക്കുന്നു മക്കള്
മൂത്ത ആള് മൂന്നില് രണ്ടാമത്തെ ആള് ഈ വർഷം യു കെ ജി കുഞ്ഞാള് രണ്ടര വയസ്
രണ്ടര വയസ് ആ
ഓട്ടത്തോടോട്ടം രാവിലെ തൊ
കൊപ്പടിക്കൊ ഇങ്ങൾ ആയതുകൊണ്ട് നിക്കാനും ഇരിക്കാനും സമയം കി റ്റൂലല്ലേ
കിട്ടുന്ന സമയം കിട്ടല്ലേ ഇപ്പൊ ഞാന് ഈ സമയത്ത് ഇപ്പ ഇങ്ങനെങ്ങും മയങ്ങി മയങ്ങി അങ്ങ് വരുന്നു ഇല്ല ഒണ്ട് ഒണ്ട് പുള്ളി ഒണ്ട് ഞാന് ഇച്ചിരി വണ്ടി ഓടിക്കാൻ പോയിട്ടു താമസിച്ചു വെരുവോന്ന് അറിഞ്ഞിയില്ലോലെ ആ ഉണ്ട് ഉണ്ട് ഇരുന്നതാ
ആ വന്നിട്ടേ കിടക്കോ
ആ കിടക്കു ആണ് ഉറക്കം വരൂല്ല നമ്മക്ക് കൂടെ ഉണ്ടല്ലോ എപ്പഴും ഇപ്പം താമസിക്കുമ്പോ എങ്ങനേന്നു നോക്കിനിക്കും
ഉം ഒരുപാട് താമസിക്കും പത്ത് പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവോ
ഇല്ലാ പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് വരും
ആ ആ ആ
ഉം പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോത്തിനും വരുമെന്ന് പറഞ്ഞായിരുന്നു പിന്നേത താഴെ വന്നു കാണുവായിരിക്കും ബത്ത അഞ്ചു മിനിറ്റുകൊണ്ട് കേറി വരും
ഉം
ഇത്രം താമസിക്കല്ലോ പത്തര ആ ഇല്ല പിന്നെ കഴിച്ചിട്ടാ വരുന്നത് ഞങ്ങളോട് കഴിച്ചോളാൻ പറഞ്ഞായിരുന്നു വെറുതെ
അ ആ
അല്ലേപ്പിന്നെ ഞാൻ നോക്കിയിരിക്കും വെള്ളം ഒഴിക്കാതെക്കെ ചോറും കിടക്കാൻ പറയുവാണെങ്കി പിന്നെ എല്ലാം വെള്ളം ഒഴിച്ച് റെഡിയാക്കിപ്പോ ചെറിയ ഒരു ചൂട് കാലാവസ്ഥ വ്യത്യാസം ഉള്ളോണ്ട് എടുത്ത് വെച്ചില്ലേ അഴുക്കായി പോകും
ആ ഇപ്പം പെട്ടന്ന് നശിക്കും രാവിലെ എന്തങ്കിലും ഒണ്ടാ കഴിച്ചിട്ട് ഉച്ചക്കത് കഴച്ചിട്ട് അനത്തി വെച്ചില്ല ഒണ്ടെങ്കി വൈകിട്ടേത്തേക്ക് അത് പിന്നെ കൊള്ളാത്തില്ല
അതന്നെ പിന്നെ നമ്മള ഒക്കിറ്റല്ല
ഉം
നല്ല വെള്ളവൊക്കെ കിട്ടാനുണ്ടോവിടെ
ആ ഇവിടെ നല്ല വെള്ളമൊക്കെ തന്നെ
ഉം
ഞങ്ങ എന്എന്റെ വീട്ടിൽ വെള്ളവൊക്കെയുണ്ട് ഹസ്ബൻഡിന്റെ വീട്ടില് വെള്ളം ഇല്ല
ഉം അതങ്ങനെ വരൂ ഒരിടത്തുണ്ടങ്കിൽ ഒരിടുത്ത്ഇല്ലാതെ വരും
അവിടെ ഒട്ടുയില്ലയെന്നു പറഞ്ഞാ ഒന്ന് കോരാൻ പോലും ഇല്ല
വണ്ടിക്കൊക്കെ എറക്കുവായിരിക്കും അല്ലേ രണ്ടു മാസമൊക്കെ
ഇല്ല വെള്ളംമം ഉം അടുത്ത് നമ്മുടെ വീട്ടില് തൊട്ടു താഴത്തെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെയുണ്ട്
ആ അപ്പൊ അവിടെ എങ്ങനെ ഓസിട്ട് എടുക്കോ അതോ
അം കുടിക്കാനൊക്കെ ഇവിടുന്ന് എടുത്തൊണ്ട് വരും
ആ
പിന്നെ ബാക്കിയൊക്കെ ആ ഒരു ഇപ്പം അവര് ഇക്കടുമ്പ് മാത്രമേ ഉള്ളൂ ഇക്ക ജോലി സ്ഥലത്താണ് ആയി ചിലവെരും ഇക്കാണുമ്പോ മാത്രേ ഉള്ളോണ്ട് ഒരാളെ ചിലവ് അല്ലേയോള്ളൂ മ ഞാനും കൊച്ചും കൂടെ പോയി നിക്കിബം കൊച്ചിന്റെ കാര്യം കൂടെ നോക്കുന്ന പാടാ
ഉം
ഇപ്പോഴകൊച്ചിനെ കൊണ്ട് വെള്ളം ഇല്ലേ നിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
പിന്നെ അതിന്റെ തുണി കഴുകണേ തന്നെ വേണം രണ്ട് ട്ടാങ്ക് വെള്ളം
ആ ഇരുപത്തിനാൽ മണിക്കൂർ അതിന്റെ തുണി കയുവാനെ സമയ ഉള്ള്
ആ
കോരാനെങ്കിലും ഉണ്ടെങ്കി കൊഴ പോലന്ന് പറയാം ഇത് കോരാനുല്ല ഇവിടെയാവുമ്പോ എന്റെ ഇവിടെ വെള്ളം ഇഷ്ട്ടപോലെയുണ്ട് എന്റെ വീട് വ വയലിന്റെത്താ വീട് ഇരിക്കുന്ന അപ്പൊ അത് ഇൻടോണ്ടന്നെ വീട്ടിലെ വെള്ളം വറ്റൂല കെണറ്റിൽ
ഉം ഉം
എത്ര ചൂടത്തും വറ്റൂല അപ്പോഴത്തേക്ക് ഇപ്പം വിചാരിച്ച വെള്ളമൊക്കെ ആയിട്ട് പോവാം എന്നും പറഞ്ഞിരിക്കുന്നു
അം അയിനിപ്പം
അല്ലെങ്കി ഇവര് വിടൂല ഇവിടെ ആ പ്പ പറയുന്നത് ഞാൻ പൊക്കോ കൊച്ചിനെ തരത്തില്ലന്ന് പറണ്
ഉം താണ് പാപ്പമാരുടെ കൊഴപ്പം
ഉ നാലു മാസം കൊണ്ട് ഇവിടെ തന്നെ ഇല്ലേ
ഉം നിങ്ങള് ദൂരമുണ്ടോ വീടുമായിട്ട് കല്യാണം
മ്മ് ഇരുപത്തേഴ് കിലോമീറ്റർ ഇരു ത്താറ് ഇരുപത്തേഴ് കിലോമീറ്ററ് അവിടെയോ
ആണ് ഇവിടെ നമ്മുക്ക് അടുത്താ ഒരു പത്ത് മിനിറ്റത്തെ ദൂരം
ആഹ് ദൂരം ദൂരം ഇരുപത്താറ് ഇരുപത്തേഴ് കിലോമീറ്റർ അത്രയുണ്ട്
പിന്നെ പിള്ളേർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പോയിട്ട് വരാം
ആഹ് അതൊണ്ട് ഭാഗ്യവുണ്ട്
ഉം
അവിടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലാം ഇവിടെ ഒരു ആവശ്യം ഉണ്ടിൽ ഓടി വരാം അത് നല്ലത് തന്നെയാണ് നമ്മടേതൊക്കെ പറഞ്ഞത് അടുത്തൊന്നും കെട്ടിച്ചു വിടത്തില്ല എന്നാണ്
മ്മ് ഓടി ഓടി വീട്ടിൽ വരും ശല്യം കാരണംമ്ന്ന്
ആഹ് പക്ഷെ അത് അന്നേ പറയും പക്ഷെ ഇപ്പ അങ്ങനെ പറയൂല
ന്നിങ്ങനെ പറയൂല പക്ഷെ അന്ന് ഇപ്പം വീട്ടിൽ വിടാ വീട്ടിൽന്ന് വിടാനൊരു മടി പക്ഷെ എപ്പോഴും എപ്പഴും കണ്ടോണ്ടി അങ്ങനെയൊരു ബുദ്ധിമുട്ട് വരത്തില്ല
മ്മ് എനിക്ക് പിന്നെ കൊഴപ്പില്ല ഇക്കാര്യത്തി പറഞ്ഞാൽ എപ്പം വേണെലും എന്നെ കൊണ്ടാക്കും പോണോന്ന് പറഞ്ഞാ പോവാം അതൊണ്ട് പിന്നെ വലിയ പ്രശ്നവില്ല
പോകുന്നൊരു പാടെ ഉള്ളു രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറി ഇറങ്ങണം പെട്ടെന്ന് അല്ലല്ല
അപ്പോ അതിന് ഒരുപാട് കാണും
മ്മ് അതുകൊണ്ട് ഇപ്പം ഓക്കെ ആയോ ആയോ ചോദിച്ചാ ഇടക്ക് ഇങ്ങനെ ജസ്റ്റ് വേദനയൊക്കെ വരും അപ്പൊ ഉമ്മ പറഞ്ഞ് അത് ആ മുറിവിന്റെക്കെ കൊണ്ടാണ് എന്ന് പറഞ്ഞു അത് കൊറച്ചാളൊക്കെ പിടിക്കൂന്ന് അതൊക്കെ മാറി വരണെങ്കിൽ
കൊറച്ചു നാളല്ല അങ്ങോളം ഇങ്ങോളം
മ്മ് ആദ്യം നല്ല അന്നും പിറ്റേ പിറ്റേന്നൊക്കെ എനിക്ക് നടക്കാൻ വയ്യായിരുന്നു അയ്യോ എങ്ങനെയൊക്കെ നടന്ന് വെച്ചാ എനിക്കറിയത്തില്ലെ കുറെ അഞ്ചു ദിവസം അവിടെ ആയിരുന്നല്ലോ ആഹ്
വെയിറ്റ്
ഉണ്ടായിരുന്നു
അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്
ആഹ് നോർമ്മല് ഫസ്റ്റ് ഒക്കെ ആവുമ്പം അതിനൊന്നും നോക്കത്തില്ല വെയിറ്റ് ഒക്കെ കൂടുതല എന്തോരം ഉണ്ടായിരുന്നു
ഏഹ് മോക്ക് മൂന്ന് എത്രയോ യുണ്ട് മൂന്ന് മൂന്ന് നാന്നൂറോ അങ്ങനെയിരുന്നു എന്തോ തോന്നുന്നു മൂന്ന് നാന്നൂറ്
ഫസ്റ്റിലന്നെ ആവുമ്പം പിന്നെ അവരും നോക്കത്തില്ല അവര് ഒത്തിരി പുഷ് ചെയ്യാൻ സമ്മതിക്കാതെ
ആഹ് പക്ഷെ നല്ല നല്ല പെയിനും വന്ന് നല്ല പെയിനായിരുന്നു
അതങ്ങനെയാണ് ഈ ഫസ്റ്റ് ഡെലിവറിക്ക് ഒത്തിരി പ്രശ്നം നോർമൽ ആയില്ലെങ്കിൽ ആ പേരും വരും ഈ പേരും വരും
ഉ പക്ഷെ നമുക്ക് ഇനിയിപ്പം സെക്കെന്റും ഇങ്ങനെ തന്നെ ആയിരിക്കുവല്ലോ ഫസ്റ്റ് ഇങ്ങനെയായതൊണ്ട്
കേട്ടില്ല
ഫസ്റ്റ് നമുക്ക് സിസ്റിന ആയത് കൊണ്ട് സെക്കൻഡ് ഇനി അങ്ങനെ ആയിരിക്കുംല്ലേ
ഒറപ്പായിട്ടും സച്ചറൻ തന്നെയാ
അല്ലാതെ രസം വരൂലല്ലോ
വരത്തില്ല ആ രണ്ടും കുറവാണ് പിന്നെ ന്നെ വെക്കാറുമില്ല ഇപ്പം ഇ ഒരു ഇരുപത്തൊന്ന് ഇരുപതാം തീയതി ഡേറ്റ് ആണെങ്കില് പതിനഞ്ചാം തീയതി തന്നെ അവര്
ആ ഞാനവിടെ ഹോസ്പിറ്റല് കിടന്നപ്പോ തന്നെ നമ്മളിങ്ങനെ പ്രസവ വാർഡിലിങ്ങനെ കെടക്കുമ്പോ ആദ്യം സിസേറിയൻ ചെയ്തവരുണ്ടല്ലോ
ആഹ്
അവര് രണ്ടാമത് അവർക്ക് പിന്നെ കൂളായിട്ടങ്ങ് പോയാതി
മതി അവർക്ക് പിന്നെ പെയിനില്ല പെയിൻ വരുന്നന് മുമ്പ് ഒരു സർജറി ചെയ്യും
ആ ഇവര് പെയിന് നല്ല ഇവരവിടെ ഇതുപോലെ തലേന്നെ കൊണ്ട് കിടത്തീട്ട് പിറ്റേന്ന് കൊണ്ടപോന്നു അപ്പൊ അന്ന് തന്നെയാണോന്ന ഓർമ്മയില്ല പക്ഷെ അവരെ കൊണ്ടോന്ന കണ്ട് ഞങ്ങളവിടെ നിന്ന് നമ്മുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വേണ്ടി അവര് നമ്മളെ പുറത്തിറക്കി വിട്ട് അന്നേനെ നോക്കിയപ്പോഴേ കൊണ്ട പോയവര് പ്രസവിച്ച് അവരെ വാർഡിലോട്ട് കൊണ്ട് പോന്നു
ഒരു തല ദിവസം എല്ലാം ശരിയാക്കിയ വൈകുന്നേരം ഒന്നും കഴിക്കരുത് എന്ന് പറഞ്ഞാണ് അനസ്ഥേഷ എടുത്ത് ആ വയറൊക്കെ ഇളക്കി അന എനിമയൊക്കെ വെച്ച് അനശേഷി എടുത്ത് അവര് പെട്ടെന്ന് കൂട്ടെ പത്ത് മിനിറ്റ് കൊച്ചനെടുത്ത് ഇങ്ങോട്ടെര്
ഉ നമ്മക്ക് എനിക്ക് ആ തലേൽന്ന് ഫുഡ് തന്ന് പിറ്റേന്ന് ചായയേണ്ട തന്ന് ആ വെളുപ്പന് വെളുപ്പിന് അഞ്ച് മണിക്ക് ചായ തന്നിട്ട് പിന്നെ അന്നും വെള്ളം പോല തന്നില്ല പിറ്റേന്ന് പത്തുമണിയാ പതിനൊന്ന മണിയാ വെള്ളം തന്നത് ഞാൻ വടെ കിടന്ന് വെള്ളത്തിന് വിളിയായിരുന്ന്
ഞങ്ങളൊക്കെ ഡെലിവറി സമയത്തൊക്കെ ആണെങ്കിലും വായൊക്കെ ഉണങ്ങിയാല് ഇവര് വെള്ളമൊന്നും തരത്തില്ല
ആഹ് നമ്മുടെ അവിടെ അകത്ത് വീട്ടുകാരാരും കേറ്റൂലല്ലോ
ഉം
പ്രൈവറ്റ് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടും കാരില്ല അവര് കേറ്റിപ്പോലും വിടൂല്ല എന്തെലും ഒരു കാര്യത്തിന് മാത്രം കേയറ്റി വിടുയേ ഉള്ളവര്
അതേ പാടുള്ളൂ ഡാ നമ്മള് ഡെലിവറിലൊക്കെ നോർമലിന്നൊക്കെ പറ നമ്മുടെ സിറ്റുവേഷന് ഒക്കെ അവര് ചിലപ്പോൾ അതൊക്കെ വേറെ രീതികളാ എല്ലായിടത്തും അങ്ങനെ പൊതുവേ ആ
മ്മള് വിചരിക്കും പ്രൈവറ്റ് ഹോസ്പി ല്ലാമ നല്ല ഒരു സ്വാതന്ത്ര്യം കാണുന്നു പക്ഷെ അങ്ങനെയൊന്നുല്ല
പിന്നെ ഒരു കാര്യത്തിനും ആരും വേരുകേല അപ്പം കഴിയുമ്പോ കുഞ്ഞിനെ വേണങ്കിൽ കൊടുക്കുമ്പോ സ്വാതന്ത്ര്യമായിട്ട് എടുത്തോണം
ഉം
ട്ട ശരിയാകട്ടോ
ആ ശരി ശരി ഉം